ആന്റെടെ
മഴല്ല വേയിലാണോ
രാവിലെ കള്ള വേണ്ടേ പൊളിച്ചക്ക്
തന്നെ ഇവിടെ വെയിലാണ്
അപ്പളിങ്ങനെ കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീശണ്ട്
ആഹ അപ്പൊ ഒന്ന് മയക്ക് ചാൻസ് ഉണ്ടാവും
ആ് വ ാൻസ് കൂടുതലാണ്
ആഹ എന്തൊക്കെയ ഫുട്ബോളൊക്കെ കണ്ടിയില്ലേ ആ ഫുഡ് കഴിച്ചു
ഫുട്ബോള് ഇന്ന് നല്ലല്ലേ
ആഹന്നൽത്തെ
ആ കണ്ട കഴിഞ്ഞഞ് ീച്ചിട്ടള്ളൂ കുറച്ചരിട്ടൊള്ളൂച്ചിട്ട
പിന്നെ എന്തൊക്കെ
നല്ലേ ഫുഡ് കഴിച്ച
എന്തായിരുന്നു സ്പെഷ്യല്
ചിക്കൻ കറി
ചിക്കൻഞ്ഞൽ പിന്നെന്തൊക്കെയ
എന്റെറെ ഇവിടെ നാട്ടിലാ
ആഹ നാട്ടിൽ തന്നെയാണ്
എന്തല
ടി വിന്റെ ഷോപ്പ ആാണ്
ആ ടി വിക്ക്ങ്ങാൻ വിളിച്ച മതിയല്ലോ
ആഹ തീയാക്കാഷാതി പിങ്ങെ സിനിമകളൊക്കെ കാണലുണ്ടോ ബേബിസ് സ്കൂളി പോയിട്ടുണ്ട് ഒരു ബേബി ഉണ്ട് ഇവിടെ വീട്ടില്
എ അപ്പ രണ്ടു ബേബിസാ
മൂന്ന് ബേബിസ്
ഒരാൾ ആറിലാണ് ഒരാള് നാലിലാണ് ഒരാൾക്ക് മൂന്നര വയസായിട്ടുള്ളു
ആ
എങ്ങനെ
എന്ത് ചോയിച്ചേ കേട്ടില്ല
വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാൻ പ്ലസ്ടു കഴിഞ്ഞു
ഇനി ഡിഗ്രിക്ക് കേറണം
നീറ്റോ അങ്ങനെ എന്തെങ്കലും പോകുന്നുണ്ടോട്ടോ അതോ ഡിഗ്രിതന്നെ
ഡിഗ്രിയ്ക് ഞാൻ നോക്കണേ
ഡിഗ്രി
ഹലോ
ഡിഗ്രിയാണ് നോക്കണേ
ആ ഡിഗ്രില്ലേ ഡിഗ്രി ഇപ്പൊ നാല് വർഷല്ലേ
ആ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ്ടുല്
മ്മ് എനിക് എ പ്ലസ് അറുപത്താറ് ശതമാനം ഉണ്ട്
അറുപത്താറ് ശതമാനം ഏതാ സബ്ജെക്റ്റ്‌ ഉം പിന്നെ എന്തൊക്കെ
പിന്നെ പിന്നെ ഇപ്പാന്താ നിങ്ങ ഏതാ ടീം
ഞാന് ബ്രസീല്
ആ
ഇയോ
ഞാനും ബ്രസീല്ല
പിന്നെ സിനിമകളൊക്കെ കാണാറുണ്ടോ
സിനിമകാണാറുണ്ട് പാട്ട് കേൾക്കായുണ്ട്
ആ ഇഷ്ടപ്പെട്ട പടം ഏതാ അപ്പം
ഇപ്പൊ താ എങ്ങനെ നാടന്മാരോ സിനിമ പോ അതൊക്കെ ഇറങ്ങിപ്പോ കുറെ കാണല്ല ഇപ്പൊ മറ്റേെതിലും ആണല്ലോ ഫോണില് കാണല്ല് തിയേറ്ററിൽ പോക്ക് കമ്മി പോക്ക് കമ്മിയാ പോവുല്ലന്നല്ല
ആ യാത്രകളൊക്കെ പോയില്ലേ ടൂറൊക്കെ ഫ്രണ്ട്
ആ ട്രിപ്പ് ഓ ഞാന് വയനാട് പോയിനി ഇപ്പഴത്തെ
ആ ആ അങ്ങനെ പോയതെ ഫ്രണ്ട്സ് തന്നെ ആ ഫാമിലി ആയിട്ടോ
ഫാമിലിയിട്ടാല്ല
ആ
ഫാമിലിക്ക് ട്രിപ്പിനോട് വലിയ മൂഡില്ല
മൂഡില്ല അപ്പൊ ഫ്രണ്ട്സ്‌ ആയിട്ട് അവിടെ പോകും
ആ പതിനാറോ കാക്കാടൻ പൊയിലറിയോ
ആ കക്കട പൊയില അറിയാം നമ്മൾ പോയിട്ടുണ്ട് റിസോർട്ടിൽ
ആ അവിടെ പോവും അവിടെ വയനാടൊക്കെട്ട് പോവും
ആഹ വയനാട് ഞങ്ങള് പോയിരുന്ന ആ ചൂരന്മല ആ പ്രശ്നം ഇണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു ആറു മാസം മുന്നേ
അത്കഴിഞ്ഞേരണ ഈദുരന്തംണ്ടണ അല്ലേ അവിടെ ഇത് ഉരുള് ഉരുള് പൊട്ടിയന്റെ ഒന്ന് കാണാൻ പോണന്നണ്ട്
ആ് അവിടെപ്പോകുറെ വീടുകളൊക്കെ വന്നല്ലോ
ഉരുള പൊട്ടിയന്റെ ശേ ശോ
അല്ല ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരുൽ പൊട്ടിയ ഫാമിലിക്ക വേണ്ടിട്ട് കൊറെച്ചരിച്ചര് ആ താമസായിന ആഹ നല്ല ഭംഗിയുണ്ട് കാണാന് എല്ലാ ഒരേ മോഡല് വീടാളും മറ്റേത അവിടെ ഒരു കുന്നും പ്രദേശവും ഒക്കെല്ലായിുന്നോ
ആ ആ ഞാൻ വണ്ടിട്ടങ്ങനെ ഒറ്റയ്ക്കോ അല്ലെങ്കല് ആരെങ്കിലും ഉണ്ടെങ്കിലവരെകൂട്ടീട്ട് ഇങ്ങനെ
ആഹ പോവലേ ആഹ പിന്നെ ഈ വെക്കേഷല്ല എങ്ങോട്ടാ പോയിരുന്ന ഇങ്ങൾക്ക് ഇപ്പ ഒന്ന് വെക്കേഷനാണല്ലോല്ലേ ക്ലാസ് തുടങ്ങിട്ട് ഇല്ലല്ലോ ആഹ രണ്ട ഇ ഏപ്രില് മെയ് പോയില്ല
ഈ വെക്കേഷന് ഊട്ടിയൊന്ന് പോയി
ആഹ് ഊട്ടി പോയില്ലേ ഞങ്ങളും പോയിരുന്നു
ഊട്ടി പോയി ഒരു വയനാടും പോയി
ആഹ ഊട്ടി പോയിരുന്നു പക്ഷെ അവിടെ റൂമിനൊക്കെ ഭയങ്കര പൈസ ആയിരുന്നു നമ്മള് ഒരു പ്രാവശ്യം രണ്ട് ക്കാന്ന് വിചാരിച്ചപ്പോ ഡബിള ആയി അപ്പൊ ഞങ്ങളതിരിച്ച് തന്നെ പോന്നു ഒരു ദിവസം നമുക്ക് ബഡ്ജറ്റ ആയി കിട്ടി പക്ഷെ പിറ്റത്തെ ദിവസം കൂടി നിക്കട്ട് പ ഡബിൾ ആക്കി അപ്പ നമ്മളെ തിരിച്ചു
ആഹ് ഇവിടുന്ന് രാവിലെ പോയി ഞങ്ങലിവിടന്ന് സുബൈയ്ക്ക് പോയിട്ട് ഒരു രാവിലെ ഒരു എ ട്ടൊമ്പണിയൊക്കെ ആയപോലാന്ന് ആടെത്തിയെ ആട എത്തി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞ് റൂമൊക്കെ എടുത്ത് റൂമ ഞങ്ങള് റിസോർട്ട് അവിടെ ഒരു മലെന്റെ മോൾക്കാ പോയിന് അവിടെ റിസോർട്ട് എടുത്ത് അവിടുന്ന് തന്നെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങളന്നെ ഇണ്ടാക്കി പൊറാ ചിക്കനും ചു
ആഹ് അതാവുമ്പം വല്ലാതെ റേറ്റും കാര്യം ഒന്നും ആവൂല
അവിടെ റയിറ്റും ഇല്ല മലന്റെ മുകളിലായോണ്ട് നൽ നല്ല തണുപ്പുംഇണ്ടായിന് അവിടെ സ്റ്റേ ചെയ്തട്ട് ആഹ് അവിടെ വിട്ടിയ റൂം വെക്കേറ്റ്ചെയ്തു പിന്നെ അവിടെ ഒന്ന് കറങ്ങി ഇങ്ങോട്ടന്ന പോന്ന് ആക്കെ അവിടന്ന് കയ്ച്ച് ഉം ആഹ് ആ റിസോർട്ടിൽ ഫുഡൊന്നും ഉണ്ടാവൂല ഒക്കെ നമ്മൾ അറിയണം
ആഹ്
അയിനുള്ള റൈറ്റേ ഉള്ളു ആടെ ആഹ് കുക്കെയാനുള്ള ഓപ്ഷൻണ്ട് അത് ഞങ്ങള് അവിടെ എത്തിയരെ ഞങ്ങൾ ആയിന് ഞങ്ങള് ഞങ്ങൾക്കൊരണ്ണൻ പറഞ്ഞന്നെതാ നമ്പറന്നതാ ഈ ഇന്റെഒപ്പരം ഉള്ളതാണെങ്കിൽ ചെങ്ങായി ആണെങ്കി എല്ലാവരുആയിട്ട് വർത്താനം പറയും
തന്നെ ഏഹ് അതൊണ്ട് ബഡ്ജറ്റ് ഫ്രെന്റിലായി കിട്ടും ആഹ്
ഇപ്പന്നെ എന്ന അറിയാത്ത ഒരാളോ എവിടെ പോയാലും ആരെലും ഒരാളോ
ആഹ്
മ് മലയാളം ആണേലും ആഹ് ഹിന്ദി ആണേലും ക്കെ ആരവിടെ എന്തെങ്കിലൊക്കെ എന്തേലും ഒക്കെങ്ങട് പറയ
പിന്നെന്തൊക്കെ പിന്നെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കാവും
ആ നിക്ക് രാവിലെ പണിണ്ടേനി രാവിലത്തെ പണി ഴിഞ്ഞ് വന്ന് കെടന്നുറങ്ങി ണീച്ച്
രാവിലെ എന്ത് പണിയാരുന്നു
മ് ഞാൻ ബീഫിന്റെ കടേല് ആവുമ്പോ എനിക്ക് എട്ട് രാവിലെ പോണം നേരത്തെ പോണം എട്ട് മണിയായപ്പോ പോയി അല്ല ഏഹ് രണ്ടിന് പോയിണ് രാവ് രാവ് രാവിലെ
ആഹ്
രണ്ട് മണിയാമ്പോ പോയി അല്ല ബീ ബീഫ് ബീഫ് എട്ടര ഒമ്പണിയകുമ്പ പണികയ്യും
ആഹ്
ഒമ്പണിയാ വുമ്പോ മ്പരാക്കവുമ്പത്തെ ഞാ ഒറങ്ങും
പിന്നെ ഉച്ചക്കെണിക്കൊന്നൂലാ
ഉം ചെലപ്പോ ഉച്ചക്ക് ശേഷം ഒറങ്ങും ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ ഒറങ്ങീട്ട് ഒരു മൂന്നു മണി നാലു മണിയാവുമ്പം എണീച്ചും ഞാൻ പോരില്ല അത്രേം നേരം വെർതെക്കണ്ടല്ലോ ആടെ ഒറങ്ങും
അതെ
കളിച്ചാൻ പോവും
ആഹ് എന്ത് കളി ഫുട്ബോളോ ക്രിക്കറ്റോ ഫുട്ബോള് ആഹ് എടുത്തക്കന്നെയാണോ പോവാ
ബിടെ അടുത്ത് ഗ്രൗണ്ടാണ്
ഒരേ ഏജിള്ള ഏഹ് ഒരേ ഏജിള്ള ആൾ ക്കാരാണോ
എല്ലാം ഒണ്ട് വയസാെയവര് ണ്ട്
തന്നെ എ
ഞങ്ങക്ക് പിന്നെ ഒരു ഏജ്ന്നെ വേണൊന്നോന്നു ഇല്ല
ആ
ഏതാണേലും കളി നടന്നാ മതി
അതെ
ഏജ് വേസല്ല
അടുത്തൊക്കെ പോയാ തോടൊക്കെണ്ടോ
തോടുണ്ട് പോ കൊളണ്ട് ഏ ഇന്നലെ ഇന്നലെ പോയെലേനി മിഞ്ഞാന്ന് കൊളത്തിലേനി
പിന്നെ വെള്ളം ഇല്ലാത്ത കൊണ്ട് പിന്നെ പോണേന് കൊയപ്പണ്ടാവൂല
ഏ
വെള്ളല്ലാത്തൊണ്ട് പിന്നെ അതിലിന്ന് പോന്നീന് കൊഴപ്പുണ്ടാവില്ല ഉണ്ടോ ആ ആ ഏ നമ്മളവിടൊക്കെ വെള്ളം കൊറഞ്ഞു
അതെ കേട്ടില്ലേ മഴ ഇപ്പൊ അടുത്ത മാസം നല്ല മഴയാക്കും
തന്നെ ശരിക്കിപ്പോ പ്രളയൊക്കെ ഇണ്ടാവണ ആ ഒരിത് എത്തിലോ ജൂലായിലെക്കെയാണല്ലോ പ്രളയം ഇണ്ടാവല്
അത് ചെലപ്പം ഞ്ഞി തല തിരിഞ്ഞായിരിക്കും വര്വ വടെ മഴ പെയ്യണ്ട് തോന്നുണ്ട് മഴ പാറ്റണ്ട് പാറ്റല് നല്ലൊണ്ട്
പോയില്ല
ഇര്ണ്ട് വരണ് ണ്ട് ആ മഴയത്ത്
അപ്പൊ പിന്നെ കൊറച്ച് കഴിഞ്ഞോക്കുമ്പോ ഇതിലൊക്കെ വരേ നു
ഏ ആ കൊറച്ചുകഴിഞ്ഞിട്ടണ്ടേത്തിയേക്കും ഇബ്ട്ന്ന് ഇബ്ട്ന്ന് വെലുതട്ട്ത്തണ്ടേ
എത്തി കിട്ടണ്ടേ
ആഹ് സൗണ്ട് കേക്കുണ്ടോങ്ങള്
ആഹ് സൗണ്ടേക്കണ്ട് കാറ്റടിക്കാ
മഴ മായ മഴാ
ആതേ
ഞാൻ എന്റെ മേലെ സിടൗറ്റിൽ ഇതില്ല ഇല്ലല പെരന്റെ മേലെ ഇവടിരിന്നിട്ടേ
നല്ല സൗണ്ട്ണ്ട്
ആ അതെ കിട്ടും
ആഹ് ചെറിയ മോനാണോ
ഹേ
ചെറിയ മോനാണോ
ഓനകരുതി ഞാൻ കാർത്തിപറയാ
ആ
ന്റെ മേലെ രണ്ട് മൂന്നാളുണ്ട്
ഏ എല്ലാരും മാരേജും കഴിഞ്ഞോ
ഇല്ല്യ ആരുണ്ടെങ്കിൽപറയിം വല്യേട്ടന്റെ കഴിഞ്ഞില്ല ഇങ്ങളവടെ ആരെണ്ടോ
ഇല്ല എല്ലാർക്കുംപ്പോ ക്ഷാമാണ് അതെ അപ്പത്തിനും ആവുള്ളൂ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ
അയ് ഇനിക്ക് പ്രശ്നല്ല അയിന് ഏട്ടൻമാർക്ക് പ്രശ്‌നാണേയ്
ആഹ് അതല്ലേ എല്ലമാ ട്രമോണില് അങ്ങനത്തെ സൈറ്റ്ലൊക്കെ കൊടുത്തിട്ട്
ആക്കൊ കൊടുത്തു വെറുതേ പൈസ പോവ്വാന്നല്ലാതെ എന്നതായാലും അങ്ങ് ആ വിളിക്ക
ആഹ് ഓക്കേടാ